ഹലോ ആ എന്തൊക്കെ വാർത്താനം സുഖല്ലേ
സുഖാണ് സുഖമാണ് വീട്ടില്
ആ അതെ ഞാനും വീട്ടിലാണ് അപ്പൊ ഞാനിങ്ങനെ എ ഒരു എ ചങ്ങലിനായിട്ട ഇങ്ങനെ ചാറ്റ് ചെയ്തൊണ്ടിക്ക അപ്പോഴാണ് ഹ നമ്മൾ സൗഹൃദം എന്നുള്ള ഒരു വലിയൊരു കാര്യണുള്ളത് കാരണം എത്രത്തോളം ഏർ ഞമ്മക്ക് ഒരു പക്ഷെ നമുക്ക് അറിയുന്നവരായിരിക്കും അല്ലെങ്കിൽ ചെറപ്പം മുതേമുക്ക് പരിചയപ്പെട്ടിമ്മളിപ്പോഠരിക്കാം വളർന്നവരായിരിക്കാം എല്ലാന്നുണ്ട ഇപ്പൊ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എന്താ ചെയ്യുക നമുക്ക് ഒരുപാട് ഓൺലൈൻ സുഹൃത്തുക്കൾ ഒരു സംഭവം കൂടി ഉണ്ടല്ലോല്ലോ അ സംഭംവരള്ളേ
ഓൺലൈൻ സുഹൃത്തുക്കൾ പറഞ്ഞാല് അതില് നല്ല സുഹൃത്തുക്കളുണ്ട് ചീത്തതും ഉണ്ട് ഏറ്റവും നല്ല സ്വഭാവം എല്ലരും ഉണ്ടാവും അതിപ്പോ നമ്മൾ നേരിട്ട് പരിചയമള്ള പോലെ തന്നെ ഓരോ വ്യക്തികയുടെ സ്വഭാവം പോലെ ആയിരിക്കും എല്ലാം അപ്പൊ ഒരു വ്യക്തി നല്ല സ്വഭാവമാണെങ്കിൽ അപ്പോ നേരിട്ടുള്ള പരിചയ ആണെങ്കിലും ഓൺലൈൻ സുഹൃത്തു ആണെങ്കിലും ആ വ്യക്തിയുടെ സ്വഭാവത്തിലാണ് അവന ആളുകള് ഇഷ്ടപ്പെടുന്നതും അത് നല്ല സ്വഭാവമാണെങ്കിൽ ആളുകള് മൊത്തത്തില് അവന് ഇഷ്ടപ്പെടണ ചീത്ത സ്വഭാവമാണെങ്കിൽ വേറക്കുന്നു അതിപ്പോ നമ്മൾ ഈ ഓൺലൈനിൽ കൂടി കാണുന്ന അധികം സുഹൃത്തുക്കളും ചിലപ്പോ നമ്മള് പ്രതീക്ഷിക്കാത്ത രീതിയില് നല്ല സ്വഭാവ ഗുണങ്ങളള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും എന്നാ നേരെ തിരിച്ചൊണ്ട് പിന്നെ എന്താ ഫെയക്ക് അതായത് വ്യാജമായിട്ടും വള മോശമായിട്ടും അങ്ങനത്ത ഉണ്ട് രണ്ട് വിഭാഗം ഉണ്ട് പിന്നെ നമ്മളെ നാട്ടത്തെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് ചെറുപ്പം മുതലേ അവരെ കണ്ട് പരിചയം ഉണ്ടായതുക കൊണ്ട് നമുക്ക് ഏകദേശം അവരെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും പിന്നെ എന്താ ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാം മോശം ആണ് എന്നല്ല പറയുന്നത് അതില ഇപ്പോ നല്ല സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങുണ്ടായിന് നല്ല സുഹൃത്തുക്കളുണ്ട് അതാണ് ആ വിഷയത്തിൽക്ക് പറയാനുള്ളത് നിങ്ങള അഭിപ്രായം എന്താണ്
അതെ തീർച്ചയായിട്ടും നമ്മെ ഈ പ്രത്യേകി ഒരു ഡിജിറ്റൽ യുഗത്തിൽ എന്ത് ചെയ്യാ ശരി പക്ഷെ നമ്മ നേരിട്ട് കാണാൻ ത്തായിട്ട് പലരും നിങ്ങൾ പറഞ്ഞൽ തന്നെ വ്യാജം തന്നെ നല്ല ഒരുപക്ഷെ ഉള്ളിൽ ഒരുപാട് ദുശിച്ച കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നാലും പുറത്തേക്ക് നമ്മള ഇങ്ങനെ മറ്റു മെസ്സേജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വളരെ നല്ല രീതിയിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തെ അങ്ങനെയും ഉണ്ടാകാം എന്നിരാലും നമ്മളെ നമ്മള ഈ സൗഹൃദത്തിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒരു ഇൻ്റെ ഉള്ളിൽ ഒരു കോട്ട് വരുന്നുണ്ട് കാരണം സമ്പത്തി എന്നുള്ളത് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് സൗഹൃദണെന്നാണ് ഒരുപാട് ഏ ധാരാളം ചരിത്രകാരന്മാർ എഴുത്തുകാരന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത് കാരണം ജീവിതത്തിലെ എന്താണ് പണത്തിനും അതുപോലെ തന്നെ സ്ഥാനത്തിനും മുകളിലായി നിൽക്കുന്ന ഒരു യഥാർത്ഥ ഹ യഥാർത്ഥത്തിലുള്ളത് എന്താണ് സുഹൃത്തുക്കൾ എന്താണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് ഇന്ന് ഞാൻ എന്തെയാണ് നിങ്ങളോട് സംസാരിക്കാം ഏഹ് നമ്മൾ ഈ സൗഹൃദം എന്നുള്ള വിഷയം തന്നെ തിരഞ്ഞെടുത്ത അതുകൊണ്ട് തന്നെയാണ് കാരണം സൗഹൃദത്തിന് എന്താണ് ഈ ഒരു കാലത്ത് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം മനുഷ്യ മനുഷ്യന്മാരെ നമ്മളെ മനുഷ്യന്മാരാണല്ലോ മനുഷ്യന്മാടെ ജീവിതത്തില ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നായിട്ടാണ് സൗഹൃദത്തിനെ ഞാൻ കാണും കാരണം ജനിച്ചപ്പോഴും എന്താണ് ജനിച്ചപ്പോൾ എന്തായ നമുക്ക് എന്ത നമുക്കൊ ഒരു കുടുംബത്തെ ലഭിക്കും നമുക്ക് മാതാപിതാക്കൾ ലഭിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏ പലവിധ കുടുംബ ബന്ധങ്ങള് നമുക്ക് ഉണ്ടാവുന്നു എന്നാല എന്താണ് സുഹൃത്തുക്കൾ എന്താണ് നമ്മള് സ്വയം തിരഞ്ഞെടുക്കുകയാണ് കാരണം നമ്മള് ഏ വളർന്ന് നമ്മുടെ ഒരു അന്തരീക്ഷ മണ്ഡലത്തിലുള്ള നമ്മുടെ ഒന്നങ്കിൽ നമ്മുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ കുറച്ച കൂടെ മുകളിലുള്ളവരൊക്കെ ആയിരിക്കാം നമ്മുടെ ആ ഒരു നാടിന്റെ ഒരു ഇതിന അനുസരിച്ചായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മള് കൂട്ടുകാരെ തിരഞ്ഞെടുക്കാ എങ്ങനാ വെച്ചാൽ നമ്മള് വിദ്യാലയങ്ങളിൽ പോയി തുടങ്ങുമ്പോളണ് ഒരു ഒരുപാട് നാട്ടിലുള്ള വിദ്യ നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ നമുക്ക് കൂടുതലായി ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ് വിദ്യ നമു സ ധാരാളം സുഹൃത്തുക്കളെ കിട്ടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം എനിക്കൊക്കെ ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കാരണം മട്ട ഒരു പക്ഷെ ഞങ്ങളുടെ ആ ഒരു പ്രായത്തിലുള്ളവരറ്റെ മാത്രമായിരിക്കാം ഞങ്ങള് ഞാനടക്കം പലരും കൂട്ട കൂടാറ് എന്നാലേ നമ്മള് വിദ്യാലയങ്ങളൾ നമ്മുടെ സമപ്രായത്തിലുള്ള ധാരാളം വിദ്യാർത്ഥികൾ ധാരാളം സുഹൃത്തുക്കൾ നമുക്ക് അവിടുന്ന് ലഭിക്കും അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുത്ത് കാന അതുപോല പിന്നീട് ബന്ധങ്ങട്ട് നിലനിർത്ത ത്തി കൊണ്ടു പോകാനും കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടന്നെ എന്താണ് ഈ സൗഹൃദത്തിന് എന്തുണ്ട് ഒരു പ്രത്യേക ഒരു സ്ഥാനം തന്നെ ഉണ്ട്. കാരണം സന്തോഷത്തിന്റെ നിമിങ്ങളൊക്കെ നമ്മളോടൊപ്പം ചിരിക്കുന്ന ദുഃഖത്തിന്റെ സമയത്തൊക്കെ താങ്ങായി നിൽക്കുന്നവരുമാണ് യഥാർത്ഥ സുഹൃ ത്തുക്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുക്കൊരു ഏ ദുഃഖം വരുമ്പോ ആ ദുഃഖത്തിൽ ഓരും പങ്ക് ചേർന്ന് കൊണ്ടെഏർ് ഞമ്മളെ അതിന് അന്നു നമ്മുടെ ദുഃഖത്തിന് ഒരു താങ്ങും തണലും ആയിക്കൊണ്ട് നിക്കുകയും എന്നാൽ നമ്മുക്കൊരു സന്തോഷം വരുമ്പോ ഞമ്മക്കൊരു ഏ് ഒരു ഉന്നതികൾ ഉണ്ടാകുമ്പോ അതിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മളെ ഏർ അഭിനന്ദിച്ചു കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ഏർ നിൽക്കുന്ന ഒരു അതിനെയാണ് അതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത് അത് സത്യല്ലേ.
ആ സത്യാണ്. പിന്നെ സൗഹൃദം കൂടുതൽ വിദ്യാലയങ്ങളിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാണത്. പിന്നെ അതിനുള്ളൊരു കാരണം അധിക സമയം നമ്മൾ അവിടെ ആയിരിക്കും അപ്പോ കൂടുതൽ ബന്ധം ഉണ്ടാവാ സൗഹൃദ ബന്ധം അത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. പിന്നെ സുഹൃത്തുക്കളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കും. അതായത് ഒരു നല്ല സുഹൃത്താണെങ്കില് ഏത് പ്രതിസന്ധികളിലും കൂടെ ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന്, പിന്നെ പൈസയോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷ്യം വെച്ച് വരാതെ നല്ലൊരു സൗഹൃദമാണ് ഉദ്ദേശിക്കുന്നതെങ്കില് ആ സൗഹൃദം എന്നും നിലനിൽക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി ആശുപത്രിൽ പോകേണ്ട ഒരു എമർജൻസി ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോ അതിര സമയത്ത് രാത്രി സമയത്ത് സുഹൃത്ത് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒരു വീട്ട്ത്തെ സ്വന്തം ബ്രദ ഒരു ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെയാണ്. ആ സുഹൃത്ത് എൻ്റെ കൂടെ ഉറക്കൊഴിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ നിന്നത് അപ്പൊ അതുപോലെ തന്നെ. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങള് സഹായങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ചെല പ്പോ ഒരു നിമിഷത്തെ പരിചയക്കാരായിരിക്കും വല്ല യാത്രയിലോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിലൊക്കെ പരിചയപ്പെട്ട ഒരു നിമിഷത്തെ സൗഹൃതം അല്ലെങ്കിൽ ചിലപ്പോ ഓൺലൈൻ വഴി അങ്ങനെയുള്ള സൗഹൃദം ഇങ്ങനെ പല രീതിയിലും ആണ്. ഓരോ സൗ സന്ദർഭങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഓരോ സൗഹൃദങ്ങള് അതിൻ്റെതായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാവുണത്. അപ്പോ നല്ല സൗഹൃദമാണെങ്കിൽ അത് നല്ലതാണ്. അതിപ്പോ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു വലിയ സമ്പത്താണ്. അതായത് ഏത് പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും അതേപോലെ തന്നെ സന്തോഷങ്ങളിലും എപ്പളും ഞമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു കൂടെപ്പിറപ്പിനെ പോലെ കൂടെ ഉണ്ടാവുന്ന നല്ല സൗഹൃദം അത് എപ്പളും നല്ല നിലയിൽ മുന്നോട്ട് പോണ നല്ല സൗഹൃതാണ്. അതേ സ്ഥാനത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിന്നെ വ്യക്തി ചീത്തയാകുന്നതും നല്ലതാകുന്നതും അതിപ്പോ ഒര് പിന്നെ അതിപ്പോ ഓൺലൈനിൽ കൂടി ആണെങ്കിലും നേരിട്ടുള്ള പരിചയാണെങ്കിലും അത് രണ്ട് വിഭാഗം ഉണ്ടാവും. നല്ലതും ഉണ്ടാവും. ചീത്തതുംണ്ടാവും. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ ഒരു ഉദാഹരണം നമ്മള് പിന്നെ പഠിച്ചതുപോലെ ചന്ദനംചാരിയ ചന്ദനം മണക്കുന്ന ചാണകം ചാരിയ ചാണകം മണക്കുംന്ന് പറഞ്ഞതു പോലെയാണ് ഈ സൗഹൃദം. നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്ക അത് പിന്നെ നമ്മെ ഉയരങ്ങളിലേക്കെത്തിക്കാനും അതുകൊണ്ട് നമുക്കുപകാരം ലഭിക്ക ചീത്ത കൂട്ടുകെട്ടാണെങ്കില് അതുകൊണ്ടൊരുപാട് ദോഷങ്ങളാണ് ലഭിക്ക. അത് ഓൺലൈൻ സുഹൃത്താണെങ്കിലും, നേരിട്ട്ള്ള സുഹൃത്തുക്കളാണെങ്കിലും പിന്നെ അത് ഒരു സ്വഭാവം നമ്മുടെ സുഹൃത്തുക്കളുടെ സ്വഭാവെങ്ങനെന്ന് നമ്മളെന്ത് ചെയ്യുക നമുക്കനുഭവത്തിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചില സൗഹൃദങ്ങൾ പുറത്തേക്ക് സ്നേഹം അഭിനയിച്ചിട്ട് അകത്ത് ദുരുദ്ദേശമായിട്ട് വരുന്നവരുണ്ടാവും. അപ്പ നമ്മളത് വേർതിരിച്ച് മനസ്സിലാക്കണം അതിനുള്ളൊരു കഴിവ് നമുക്ക് ഓരോരുത്തരുടെ പെരുമാറ്റത്തന്നൊക്കെ എന്ത് ചെയ്യാം ഏകദേശം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ അപ്പൊ സൗഹൃദം നല്ല സൗഹൃദം തിരഞ്ഞെടുക്കുക ചീത്ത സൗഹൃദം ഒഴിവാക്കുക ഇതാണ് ഈ വിഷയത്തില്. പറയാനുള്ളത് എന്താ നിങ്ങടെ അഭിപ്രായം.
അതെ തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിലെന്താണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളൂടെ നൂറുകണക്കിന് സുഹൃത്തുക്കള് എന്തായാലും കിട്ടും പക്ഷെ യഥാർത്ഥ സൗഹൃദം എന്താന്ന് വേറൊരു സന്ദേശങ്ങളോ അല്ലെങ്കിൽ മെസ്സേജയക്കോന്നുള്ള അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിലോ ഒതുങ്ങുന്നതല്ല കാരണം. പരസ്പര വിശ്വാസോം സ്നേഹോം കരുതലും ത്യാഗാകുന്ന മനോഭാവവുമാണ് എന്ത്‌ ചെയ്യുന്നത് ഒരു ഏ സൗഹ എ സൗഹൃദത്തിന്റെ യഥാർത്ഥ അടിത്തറന്നുള്ളത്. ഒരു യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ വിജയത്തിലെന്തായി ആത്മാർത്ഥമായി സന്തോഷിക്കുകയും പരാജയങ്ങളിൽ ഞ നമ്മെ കൈവിടാതിരിക്കുകയും ചെയ്യു ന്നൊരാളാണ് എന്ത് നമ്മുടെ സുഹൃത്തെന്ന് പറയുന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടിൽ നമുക്ക് വെളിച്ചം നൽകുന്ന ഒരു വിളക്ക് പോലെ ആവണംന്നുള്ളതാണ് ഒരു സുഹൃത്തിന്റെ ഒരു യഥാർത്ഥ ലക്ഷണമായിട്ട് പല ഒരു എഴുത്തുകാരൻ ചൂണ്ടാണിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതയാത്രയിലെന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി നമുക്ക് ഒരു ശക്തി നൽകുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മുടെ സൗഹൃദം ഏ എന്നുള്ളത് എനിക്ക് ഇതിൽ പറയാനുള്ളത് കാരണം അത്രത്തോളം ഏ ഇന്നത്തെ കാലത്ത് നമുക്ക് സൗഹൃദം വളരെ അത്യാവശ്യമാണ് കാരണം ഒരു വെറും ഒരു നമ്മളൊരു- ഏ സെൽഫിഷ് മനോഭാവമായിട്ട് ഇല്ലെങ്കി എനിക്ക് ഞാൻ മാത്രം മതിയെന്നൊരു മനോഭാവമായിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാന്നുള്ളത് വളരെ പ്രയാസകരമാണ് അപ്പോ നമ്മുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ സമപ്രായക്കാരുമായിട്ട് ഒക്കെ നമുക്കെന്ത് ചെയ്യാം ഇണങ്ങി നല്ല രീതിയിൽ മുന്നോ പോകാനും പരസ്പര സഹകരണത്തോടെയും സഹായത്തോടെയൊക്കെ മുന്നോട്ട് പോകണമെങ്കിലെ നല്ലൊരു നല്ലൊരു കൂട്ടുകെട്ട് നല്ലൊരു സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം അതൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുള്ളത് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തില് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്കത് മറ്റൊരു കോളിലൂടെ പറയാംല്ലേ.
ഓക്കെ ഓക്കെ ശരി ഉം. ഉം.